ഹലോ ആ കേൾക്കില്ലേ ഓ കേൾക്കണ്ട് ഒക്കെ സുഖം ഉം സുഖം ചായ കുടി ഒക്കെ കഴിഞ്ഞ
ഇണ്ടാക്കി വെച്ചിട്ടേ ഉള്ളു കഴിഞ്ഞിട്ടില്ല
ഉം ഞങ്ങൾ ചായ കുടിച്ചു ഇങ്ങനെ ഇരിക്ക ക്യാ
ഏ ഞങ്ങ ഏ ഞങ്ങള് ഇന്നലെ കോഴിക്കോട് പോയിനേ
ഓ ഓ ഓ പിന്നെ ഒഴിവാണല്ലേ ദേൻനങ്ങനെ ഒന്നും ഇണ്ടാവും ഉം കറങ്ങാൻ പോയതേക്കും
റേ ദിവസ് സായി അപ്പൊ ഇന്നലെ മോളെ കാണിക്കാനും ണ്ടായീന് അപ്പൊ അങ്ങനെണ്ട് പോയി
ആഹ അയ് ശരി എൺട്ട് കാണിച്ചോ
അപ്പൊ അവിടൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി അപ്പൊ ആ ക്ഷീണം പിടിച്ചിരിക്ക
ട്ടിണ്ടാവില്ല
ഇല്ല ഓലക്കന്നു നിസ്കരിച്ചു കിടന്നത
ആഹ് ഇന്ന് പിന്നെ ക്ലാസ്സൊന്നു ഇല്ലല്ലോ ഞാ
ഇല്ല ഇന്ന് മദ്രസ്
ഉം ഇന്ന് എന്തെ റേഞ്ച്ണ്ടോ
ഞങ്ങക്ക് ഇവിടെ ഞായറാഴ്ച ഒഴിവാ വെള്ളിയാഴ്ച ഉണ്ടാവലണ്ട്
ഏയ് ഞായറാഴ്ച പൊതുവെ ഒഴിവക്കും വെള്ളി ക്ലാസ്സ്‌ എടുക്കും
ആഹ് ഒന്നാമത് കുട്ടികളൊക്കെ മ ആ കുട്ടികളൊക്കെ മദ്രസ് ഒഴിവ് വക്കല്ലോ പിന്നെ ഈ കല്യാണം വിരുന്നു പോവാന്ന ഞായറാഴ്ച ലീവാക്കും അപ്പൊ അതിന് പകരം ഞങ്ങൾ ഇവിടുന്ന് വേറെൻസ് മീറ്റിങ്ങിന്റെ സമയത്ത് പറഞ്ഞ് ഞായറാഴ്ച ഒഴിവു കൊടുക്കാന് അപ്പൊ പിള്ളിയാഴ്ച എടുത്തോ ആ വിരുന്നോണോവ്ണോൽക്കൊക്കെ പോവാ രണ്ടാശനിക്കും ഒയിവാണ് അപ്പൊ നീ രണ്ട ശനിക്ക് വിരുന്നോവ്ണോൽക്കൊക്കെ പോയും ചെയ്യാ അങ്ങനെ പറഞ്ഞണ്ട്
ഉം അങ്ങനവുമ്പ സുഖ മറ്റേ വള്ളിയാ്ച മുദ്രസ് ഉണ്ടാവില്ലോ സ്കൂള ഉണ്ടാവും ഞായാഴ്ച്ച മദ്രസ്സ ഇണ്ടാവും സ്കൂള് ഇണ്ടാവില അങ്ങനെ ആവുമ്പ ഒരു ദിവസം ഒഴിവില്ലല്ലോ
ആഹ് അതന്നെ അപ്പൊ വെള്ളിയാഴ്ച ഈ മദ്രസ് ഉണ്ടാവില്ല സ്കൂളിൽ ഇണ്ടാവും അവ ഇരുന്ന് പോകാൻ കഴിയൂല അപ്പൊ ഇങ്ങനെ ആയോണ്ട് എല്ലാവർക്കും പോണ്ടിൽക്ക് പോവു ചെയ്യാം മദ്ര സു ലിവാ മുല ആര് തു അപ്പം എല്ലാ ഞായറാഴ്ചയും മദ്രസ് സൊയിവാണ്
അങ്ങനെയ ആകുമ്പോം വെള്ളിയാഴ്ച്ച വിട്ട്ന്നണ്ട് പോയാല് സുഖ പിന്നെ തിങ്കളാഴ്ച്ച രാവിലെക്കെ എത്തിയാ മതി
ത്ത്ണ്
ഏഹ് അശരി അപ്പൊ മാസത്തി രണ്ട് ഒഴിവ്ണ്ട്
ആഹ് അപ്പൊ വിട്ട് വിട്ടുള്ളവർക്കൊക്കെ പോവാൻ
ആഹ് ആഹ് ആഹ് അത് നല്ലൊരു അത് നമ്മളുണ്ടല്ല കൊറെ കമ്മിറ്റികൾ തന്നെ ഒത്താത്തന്നെ നല്ല സുഖാങ്ങനെ
അത് മീറ്റിംഗ പേരൻറ്സ് മീറ്റിങ്ങിലും രക്ഷിതാക്കളെ എല്ലാവാരും അഭിപ്രായം പറഞ്ഞണ്ട് ഞൻ ആക്കിയതാ
ആ എല്ലാരും ഒറ്റ കെട്ടായിണ് സുഖമായി
ഓ
ഉം എന്നോട് സുഖാ എന്നാ ലീവ് ലീവ് ചോയ്ച്ചോണ്ട് കണ്ടല്ലോ ഞമ്മക്ക് എല്ലാരും ഒന്നിച്ച് നമ്മള് വാക്കിലോല്ലെലാരും ഒത്ത് കൂടുമ്പോൾ നമ്മ നമുക്ക് മാത്രം സുഖാ പറഞ്ഞാണ് നമ്മൾ ഒഴിവാക്കും കൊ
ആ ഇൻ അങ്ങനെ ആകുമ്പോ എല്ലാർക്കും സു സുഖമാണ് നി കല്യാണം ഉണ്ടെങ്കിലും ഞ കുട്ടൃമ്മള് ന്ന് ലീവാക്കാണ്ട ഒന്നും ഉണ്ടാവില്ലല്ലോ
ഞമ്മക്ക് വാണ്ടൃ ടൈമിനും പോയി മുന്നൊക്കെ നിക്
ആ പിന്നെ വിട്ടുള്ള ആൾക്കാർക്കും ഒരു ദിവസം കിട്ടിട്ടൊന്നും കാര്യല്ലല്ലോ ഒരു ആറാഴ്ച കിട്ടിട്ട് എന്ത്‌ കാര്യ അപ്പൊ ശനിയാഴ്ച രണ്ടാ ശെനില്ലൃ ഞ്ഞാല് ഓൽക്ക് വെള്ളിയാഴ്ച്ചാ അങ്ങട് പോയി രണ്ടീസം ഉമ്മാടടുത്ത് നിന്നൂടെ
ഉം അത് നിക്കാ നല്ല ഇതാണ് സമാധാനത്തിൽ നിക്കും ചെയ്യാം ഒരീസം വന്ന ക്ഷീണം പിന്നെ പോരാനാകുമ്പോക്കെ ഇള്ള ക്ഷീണം മാറിക്കോളൂം
ആ അപ്പൊ അങ്ങനെ ആപ് അങ്ങനെ ഇവിടെ അങ്ങനെയാണ്
ഉം ത്തെ ചായക്കടി ഇണ്ടാക്കിന്ന് പറഞ്ഞിട്ട്
ചായക്ക് ഞങ്ങള് കാരൃറ്റൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല എന്നാല് ഞങ്ങള് ബ്രെഡും മറ്റേതൊക്കെ വാങ്ങി പോന്നു ന്യൂട്ടർലേയും ആ ആ ഓൽക്കത് മതിന്നർഞ്ഞു പിന്നെപ്പോവാം ക്ക്ക്കൊകെ മതി പിന്നെ നമ്മള് പറ തെ ഉണ്ടാക്കണ്ടല്ലോ
ഞമ്മക്കും സുഖായി
നമുക്ക് സുഖമായി ക്ഷേ ഇന്നലെ രാവിലെ പോയതാ ഒരു പണിയും കഴിഞ്ഞി ഇല്ലേനി അപ്പൊ ഇന്ന് ഒരുപാട് തിരുമ്പാനും അങ്ങനത്തെ പണികളൊക്കെ ഇഷ്ട
ആ വർമ്മേമ്മ ഡൈലി തിര്മ്പണ്ട് ഒരു ദിവസം തിര്മ്പാഞ്ഞ പിറ്റേന്ന് എത്രയാലേ.
ആ സത്യം സത്യാണ് ആ പറഞ്ഞത്.
ഡെയ്ലി തിരുമ്പി കുളിക്കണ്ട് ഒരു ദിവസം ഞമ്മള് ഇട്ടടുത്ത് മാത്രം കഴിച്ച്ന്ന് പറഞ്ഞിട്ട് കാര്യല്ല, പിറ്റേന്നൊക്കെ രണ്ട് ബക്കറ്റ് ആൽക്കണ്ടായി മ് എന്താ ഇതൊ ക്ക നല്ലോ ചിക്കാനും സ്ഥലംണ്ടാവുല.
ഉം ഇന്ന് നല്ല കാലാവസ്ഥയാണ്, ഏ
ആ അല്ലാണ് അപ്പ ഏ ഏ അപ്പ ഞാൻ പറഞ്ഞ് എന്നും നേര അല്ലെങ്കിൽ എന്നും തിരുമ്പല് അത് പ്രശ്നല്ല നല്ല കഴഞ്ഞോളു അല്ല ഞാൻ പിറ്റേന്ന് കണ്ടമാനം വരും പറഞ്ഞ
ആ അത്
ഉം ഉച്ചക്കുള്ളത കൈ ഫുഡായ ആ
ഇല്ല ആക്കിയില്ല ചായ കുടി കയ് ചായ കുടിന്നെ കഴിഞ്ഞില്ലോ ഒന്ന് ഒന്നിട്ട് നീച്ചിട്ടുള്ളൂ ഇനിയുണ്ട് നീയിച്ചാന്.
ഏ ഉച്ചക്കൊക്കെ എന്താ ആ ഉച്ചക്കൊക്കെ ഇനി നോക്കിട്ട് വാണ്ടി വരും.
അല്ല മീൻ വാ മീ വാങ്ങി വെച്ചണ്, നി ചോ ചോറ്ണ്ടാക്കിയാൽ മതി. അപ്പം അത് ഇങ്ങനത്തെ തൊടക്കലും ണ്ടാക്കലൊക്കെയങ്ങട് കയ്യട്ടെ വിചാരിച് ച്ച് എ
ആ കൂട്ടാനും കിട്ടിയാ പിന്നെ ഒക്കെ ആയി പറയാ.
ആ അത്
മറ്റേ ചോറ് ചോറ് ആയ പ് പിന്നെ എന്തായി ക്ക എന്താ കറി ക്ക എന്താ ഉപ്പേരി വെച്ച ആ മീനാ കിട്ടിയ പിന്നെ എന്താ വാണ്ടിയെ ചമക്കാ
ആ ആ ഞാൻ അപ്പള് പറയല രാവില മേ കൊണ്ടുവന്ന് വെച് നമ്മക്കൊരു സമാധാനാണല്ലോ.
ഹാ എപ്പോ അഥവാ ഞമ്മളിന്ന് മടിച്ച് നിന്നാല് ആരേങ്കിലൊക്കെ ഇണ്ടാവും, ഒരു കൂട്ടാനും ഉണ്ടാവുംല്ല അരെേങ്കിലും ഭക്ഷണത്തിന് വന്നാ കുടുങ്ങി പോവും.
ആ ആ
ഇന്നല്ലേ
ഉ ഏർ അടക്കിട്ടോ രണ്ട് മിനിറ്റ് അടക്കിട്ടോ അടക്കട്ടോ ആ ഞാനണ്ട് അോ ആ അന്ന് എളുപ്പ വരല്ലേ ത വിസിിട്ടടെയോ അല്ലല്ല പോയിന
ആ അവിടെ വന്നേക്കും
ഇത് ഇത് എസ് എൽ സി അല്ല കേട്ടോ അത് പ്ലസ് ടു ആണേ ആ
എന്ത ആര കമറ്റ ളരെ
ആഹ ആ ആ് ആ അതെ ട്രോഫിയ കൊണ്ടുവന്നതാ
പ്ല ടുവിൻറെ ആ ആരോ മോനോ മോളോ ആ ഫസ്റ്റ് കഴിഞ്ഞന്ന കൊടുക്കണെ
ഓ ടിടി സിക്ക്
ആ
ടി ടി സിക്ക് കൊടുത്തിട്ടുണ്ട്
ആ നമ്മടെ മോളും അങ്ങനെെ അത് കഴിന ത സ കൊടു അത്തനി ഇപ്പം ഗവൺമെൻറ് ആയിട്ടുണ്ടല്ലോ
ണ്ട്
ആ അപേക്ഷ കൊടുത്തനെ
ആഹ ഗവൺമെന്റ് ഇല്ലെന്ന ആ ഗവൺമെന്റ് കിട്ടുവലണ്ടാവില്ല മോനെ ന് മറ്റേ മ അത് കൊറവാ എ പ്ലസ ഒന്നുമല്ല ഒക്കെ ബിപ്ലസും ബോ
അ എ പ്ലസും ബി പ്ലസും വോക്കിട്ട അല്ല
ആ ശതമാനംുണ്ട് ആ ശതമാനം എഴുപതോ അത്രുണ്ട്
ആഹ അതാ നോക്കണത് ബീ കസായപ്പസല്ല ശതമാനംുണ്ടോ ഇല്ലേ എന്നാണ്
ആഹ് ആ ആ അതി ഇവടെ ഇത് കൊടുത്തീനി സം പിന്നെ ട്രോഫി വിതരണണ്ടായി നി അന്ന് ഓന് ഓന്റെ പേര് ഓരൊ ത്ത് വിട്ടു പോയി ഇപ്പോ ഓല് കൊണ്ടുവന്നതാ അപ്പൊ അയിമല് പ്ലസ് റ്റുന് പ എസ് എസ് എൽ സിയർഞ്ഞണ്ടാ തന്നത് അപ്പം ഞാൻ പർഞ്ഞ് അത് എസ് എ സി അല്ല പ്ലസ് ടു ആണ് തിര്ച്ച കൊടുത്തതാ
കൊണ്ടന്നായി ക്കും ആ അപ്പം ഇനി ഞ് പ്ലസ്‌റ്റുൻ്റെ കൊണ്ട ന്നോളും ആള് ണ്ട് ന്ന
ആഹ് ഓല് ഓൽക്ക് ഓലട്ത് ന്ന് വിട്ടു പോയീ ന്
ആ അത് ഞമ്മൾ ഒരുപാട് ആളുണ്ടാവുമ്പളെ മൊത്തം വാർഡ് മൊത്തം കൊടു ണേക്കാരോ
അ ആ കുട്ടികൾ ജയിച്ചല്ലോ ആ കുട്ടി പ്ലസ് റ്റു ഒക്കെ ജയിച്ച എല്ലാർക്കും
ഞാൻ പറയാ അത് നല്ലൊരു ഇതാട്ടോ പാസ് സായോൽക്ക് അർഞ്ഞാണ്ട് ഒരു സമ്മാനം കൊടുക്കുമ്പം നല്ല കുട്ടിയേൾക്കും ഞമ്മൾക്കൊക്കെ ഒരു സന്തോഷാണല്ലോ മറ്റേത് ഫുള്ള് എ പ്ലസ് ഇല്ലോൽക്ക് മാത്രാവുമ്പം ഈ ജയിച്ചോൽക്ക് ഒര് അങ്ങനെല്ല ആ അത് ശരി അങ്ങനെയാവുമ്പോ നല്ലൊരുത് ഇതുണ്ടല്ലോ മാത്തി കുട്ടിയേൾക്ക് മാത്രം കൊടുക്കും മറ്റോൽക്ക് ഒന്നും ആവാത്തമാതിര്യാ മൊത്തം കുട്ടിയേൾക്കും കൊടുക്കുമ്പം ഞമ്മക്കും മക്കൾക്കും അയിലേറെ സന്തോഷം ഒന്നുല്ല ഒരു ട്രോഫി ആൾക്കാരുടെ ഇടയിൽ വെച്ച് വാങ്ങാ റിമ്പം വേറെരു ശന്തോഷാണല്ലോ
ആ ആ ആണ്
ഉം അതെ അങ്ങനെയായാ നല്ലതാ
ആഹ് ഇവിടെ അങ്ങനെ തന്നെ കൊടു ക്കല് കഴിഞ്ഞൊട്ത്തോളം ഉം പത്താം ക്ലാസിൻ്റെക്കെ അങ്ങനെ തന്നെനു ഉം എല്ലാർക്കും ജയിച്ചോൽക്ക് വരേ ണ്ട്
ഉം പിന്നെ ഓരോരുത്തര് ഓരോരുത്തരെ ഓരോ ഉം പിന്നെ ഓരോരുത്തര് ഓരോരുത്തരെ ഓരോതാ ക്കാണ്ട്ങ്ങനെ നിക്കും മ്
ഉം ഇതെല്ലാർ ഒരേ മോ മോ മോഡൽ ട്രോഫി
ഏഹ് അത് ശെ
അതില് പേരിന് മാറ്റേണ്ടാവുള്ളു ഫുൾ എ പ്ലസ് ഉണ്ടെങ്കിൽ ഫുൾ എ പ്ലസ് ഒണ്ടാവുള്ളു അത്രയെ ഉണ്ടാവുള്ളൂ പക്ഷെട്രോഫി ഒക്കെ എല്ലാവർക്കും ഒരേ മോഡ ഇപ്പോൾ ആരും വ്യത്യാസമല്ലല്ലോ
വ്യത്യാസല്ല ട്രോഫിന്റെ കാര്യം നോക്കുന്നെ നമ്മക്ക് ഇതില്ലല്ലോ ഹും ഞാൻ പറയാ അങ്ങനെ ആവുമ്പോ എല്ലാർക്കും ഒരു സന്തോഷാണ് എല്ലാരേം നമുക്കും വാങ്ങാം മ
അവിടെ മിനിഞ്ഞാന്ന് കൊടുത്തീനി മദ്രസിൽന്ന് വെ മദ്രസേ വെച്ചിട്ട് തന്നെ കൊടുത്തിന്നത് അപ്പം അന്ന് ഹസ്ബന്റ് പറഞ്ഞു എടാ പിന്നെ അന്റെ പേര് വിളിച്ചണത് കേട്ടില്ലല്ലോ ഓൻ പറഞ്ഞു ഉണ്ടാവും ഇല്ലാതെ കൂല പറഞ് അപ്പൊ അപ്പൊ ഓൻ പറഞ്ഞു ഇല്ല വിളി വിളിച്ചണ കേട്ടിയില്ലന്ന് പിന്നെ ആരോ പറഞ്ഞായിരിക്കും പോലു കൊണ്ടുവന്നത ഉ
അത് ശരി ഏതായാലും കിട്ടിയല്ലോ ഇനീം അങ്ങനെ തന്നെ വർ പിന്നെ രണ്ടാമത് കിട്ടിയിട്ട് വേണമല്ലേ അതാ നല്ലത് ഏതാലും ഒക്കെ കഴിഞ്ഞു അങ്ങനെ ഇപ്പത്തെ ഒരോരോ പഠിത്തവും കാര്യങ്ങളും ആവുമ്പളെ കെ ട്ടെണെങ്കിലും നെർക്കാണ്
ആഹ് അവൾ ടി ടി സി ക്കാ പടിച്ചേ മോള്
ആ ടി
ചെങ്ങായക്ക് പോവാൻ മടി ഇവൻ മോനല്ലേ ഓൻ പറയാ ഒക്കെ വല്യ താത്താരും ഒക്കെ ഇക്കാരും എന്റെറ ഒപ്പം പഠിച്ചാ താത്തേ താത്തേ വിളിച്ചണ്ട് ടി ടി സി ആകുമ്പോ അധികം അങ്ങനെയാണ്
ആ എന്നാ ശരിട്ടോ അങ്ങക്കെ അഞ്ച്